ഹലോ
ആഹ് കേക്ക്ണ്ടോ?
ആഹ് കേക്ക്ണ്ട് കേക്ക്ണ്ട്.
ഉം
എന്തൊക്കെണ്ട് വർത്താനം?
നല്ല വർത്താനം തന്നെ.
ഉം ഉം ആ പണിയൊക്കെ കഴിഞ്ഞ് കുളിക്കാൻണ്ട്.
ഉം ഞാനിന്ന് വെല്ല്യ പണിയൊന്നും കഴിഞ്ഞില്ല ഇന്നിങ്ങനെ ഇരുന്നുപോയി അവിടെ
ചോറും കറിയൊന്നുംല്ലേ? നോമ്പോറ്റോ?
ചോറും കറീന്നും ആയില്ല. ഇന്നിപ്പൊ കൊറച്ച് തിരുമ്പി പിന്നെ ഫോണും നോക്കിയടെ ഇരുന്ന്. ആഹ് പിന്നെ ഇനി ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ നന്നാക്ക്ണൊള്ളെ
എങ്ങനെ
ആഹ് അപ്പം പിന്നെ നമ്മള ഒറ്റക്കു അല്ലേ നമ്മള ഒറ്റക്ക ആവുമ്പോ തന്നെ നമ്മ ആക്കം പൊലെ ഇങ്ങനെ ഇട്ക്കാചിട്ടെ ച്ചെങ്ങനെ കൊറച്ച നേരം ഫോൺ തോണ്ടിയിന്ന്
അപ്പൊ നേരൊക്കെ കണക്ക ഇനി ഫുഡ ഒക്കെ ഉണ്ടാക്കണം ഹും അപ്പോൾ കുറേ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി അരി വെള്ളത്തിട്ട വെച്ചണ്
ആത് ശരി
നാളെ താത്തേ വലിയ താത്ത കത്തർക്ക് പോണ് അപ്പൊ ആഹ് പിന്നെ അടെ അവിടെ ഓളോ ഹസ്ബൻ് അവിടയാണ് പിന്നെന്ത്ള ചെറിയളച്ഛനും അവിടെയാണ് പൂൽക്കൊക്കെ കൊണ്ടുപോകാന് ഓരോരു ആഹ് ഓരോരുത്തർും ഓരോന്ന്റ്റക്കുക ഓരോ അനിയത്തി ബീഫ് ഏറ്റുണ് ഒരു താത്ത പത്തികഏറ്റുണ് അപ്പൊ എനിക്ക് പോ ഉണ്ണിയ പകട്ടി
ശരി അഹ് ഉണ്ണിയപ്പ എളുപ്പമാണല്ലോ
ആഹ് എളുപ്പം ഞാന ഇതിനും കൂടി കുറച്ചും കൂടി വെറൈറ്റിയിലാണ് ഉണ്ടാക്കല് മറ്റേ എന്താ വ റെ അത്രക്ക് വെറൈറ്റി അരയാനന്നല്ല എന്നാലും ആഹ് തേങ്ങാ കൊത്തൊക്കെ ഇട്ടിട്ടേ
ആഹ് ആഹ്
പിന്നെ ആയക്ക കരി
ഉം പഴം കൂട്ടങ്ങള് ഈ ചെറു ചെറ മറ്റേ മൈസൂർ പഴോ
ആഹ് ആഹ് ഞാൻ ശർക്കര ഒരുക്കിയിട്ടേക്ക് ഈ ചെറുപായും കൂട്ടിയിട്ട് തേങ്ങയും കൂട്ടും അരക്കണേക്ക തന്നെ അരി അരക്കണേക്ക തന്നെ തേങ്ങ അരക്ക
എക്ക് തേങ്ങോട്ടും പിന്നെ തേങ്ങാ കൊത്ത ഇടൂലേ
ആഹ് തേങ്ങാ കൊത്തൂടും പിന്നെ ഈ മാവ് റെഡിയ ആക്കിയിട്ടേക്ക് എന്താ ആർ നല്ല ചീരകല്ലേ നല്ല ജീര ഇടും ഏലക്കായ ഇടും പിന്നെ കരിഞ്ചീര ഇടും അപ്പം വൽക്ക എൻ്റെ അപ്പത്തിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ് വൽക്കൊക്കെ ആര് പോകണ്ടെങ്കിലും
ഉം ഉണ്ണിയപ്പ അങ്ങൊക്ക ഇട്ടുള്ളു അത് ശരി എന്ന കൊറച്ച് ഇങ്ങോട്ട് പാർസലക്ക ണ്ടറിയാനോ ടേസ്റ്റ്
ആഹ് അവിടുന്ന് തന്നെ ഉമ്മയ ഒക്കെ തറവാട്ടക്കൊക്കെ ഉമ്മക്കെന്നെ അത് ഇഷ്ട എന്നിട്ട് ഒക്ക് ഇങ്ങനെ വേണം എന്നിട്ട് എന്താ പറയാ ഹരേ പോട അനിപ്പോ അപ്പ ഉണ്ടാക്കണ്ടാവല്ലോ ഏഹ് ആഹ് അപ്പം അമ്മക്ക് പേടിയാ അപ്പൊ ഓലക്ക് വേണംന്ന് പോല് പറയൂല്ല
ഉം ഉം അവപ്പൊ കൊടുക്കേണ്ടി വരും നമ്മള അല്ലെ ആഹ് ചോദ്യത്തിന്ന തന്നെ
പിന്നെന്താ അല്ലേ പിന്നെ എന്റെ മക്കള അവിടട്ട് പൊരിച്ച്
അപ്പം ഞാൻ പറയാം ൽക്കും കൂടി കണ്ട് രണ്ട് രണ്ടര കിലോ ഒട്ടച്ചി ഇത് ഞാൻ നാളെ രാവിലെ നിന്ന് ചൂടലോ കണ്ടി വരുന്നു
ആഹ് എപ്പഴാ എപ്പഴക്കെ അത് സമയം
നാളെ വൈന്നാരം ഞങ്ങളെല്ലാരും കൂടി വീട്ട്ക്ക് പോവും പിന്നെ മറ്റന്നാൾ രാ ഇയ്ലാണോള് പോണത് ഉം പെട്ട പെട്ട്യോക്കെ കെട്ടാനും പിന്നെ
ട്ട്യോണ്ട് പിന്നെ കേട് വരൊന്നുല്ല്യല്ലോ
ഇല്ല കേട്‌ പിന്നെ അമ്മള് ഞാന് പച്ചവെള്ളം ആക്കൂല. ഈ ശർക്കര ഉരുക്കുമ്പോ തന്നെ കൊറച്ചും കൂടി തോനെ വെള്ളത്തില് വെച്ചിട്ടേ ആ വെള്ളം കൊണ്ട് മാത്രം അരച്ചെടുക്ക.
ഉം അല്ലിങ്ങള് വെ മറ്റെ അരി അല്ല അരി ശർക്കര പാനീലാണോ അടിച്ചത്? അടിച്ചല് അതോ അങ്ങനെ.
അപ്പോ ഒന്നുകൂ ഒരാ ഒരാൾ ചെറിയൊരു ചൂടില് ആഹ്.
ഉം.
നല്ല ചൂടിലല്ല ഒരു ചെറിയ ചൂടില് അര്ക്കും.
ആഹ് ആഹ് ആഹ് ക്ഷേ ഈ ശർക്കര ചൂടാറും തോറും ഇങ്ങനെ ഒറച്ച് വരൂല്ലേ?
ആഹ് ഒറച്ച് വരും അപ്പ അതാണ് നല്ലോണ്ണം ചൂടാറാൻ നിക് ക്കൂല ഞാന് ഒരു ഉം പാത്രത്തില് ഒട്ടി പിടിച്ചൂലോ. പ്പയ്ന് മുന്നേ ഏഹ് വേഗങ്ങട്ട് അരക്കും ന്നട്ട്. എന്താ പിന്നെ ചുടന്നെന് മുന്നെ അപ്പക്കര രോന്നും ആക്കെ അല്ലട്ടോ ഇവ്‌ടൊക്കെ എന്റെ ഒരേ അയൽവാസി താത്ത അത് നാ കാണാം നെറച്ചപ്പക്കാരൊക്കെ ഇട്ട് ഇണ്ടാക്കണ്. എന്നട്ട് അത് പൊട്ടി ഒലിച്ച് ഉം ഈ അമ്മള് ഈ ഇത് ചേർക്കുവല്ലോ. എന്താ യ പഴം. അപ്പൊ തന്നെ നല്ല മഴ നല്ലോണം മയണ്ടാവു.
നല്ല സോഫ്റ്റ് ആകൂല്ലേ.
ആഹ് പഴോം ചേർക്ക പിന്ന അതേപോലെ ഞാൻ പറഞ്ഞില്ലേ തേങ്ങ ചേർക്കൂന്ന്.
ഉം എല്ല അമ്മള്പ്പ സാധാരണ നമ്മുക്ക് ഇണ്ടാക്കുമ്പൊ എത്ര വാഴക്ക എടുക്കാ രണ്ടണ്ണോ?
ആഹ് ഒരു ഞാൻ ഒരു ജാറരിക്കൊരു മൂന്ന് പഴടും.
തന്നെ?
ഉം.
ഏഹ്.
അപ്പം നല്ല ടേസ്റ്റാണ്. പിന്നെ പയ്ന്ൻ്റെ ഉം വല്യാ താത്തക്ക്‌ പഴത്തിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ് ഷ്ട്ടല്ല അപ്പോളുക്ക് ഞാൻ ഇണ്ടാക്കുമ്പോ ആഹ് ഓക്ക്‌ ഞാൻ ഇണ്ടാക്കുമ്പോ ഒരു പയൊക്കെ എടുക്കുള്ളൂ അപ്പോ കൊറച്ച് ഒറപ്പും ആവും. പിന്നെ റാവക്കൊടും ഒരിത്തിരി ഒരു തരി പോലെ ഇണ്ടാവാനി. അ പറഞ്ഞെ എല്ലാരും ഉണ്ടാക്കണായിരിക്കൂലെ കൊറച്ച് വെറൈറ്റി കൂടുതല. ന്നിട്ട് ഇമ്മ എന്നിട്ട് കൊറെ ആഹ് അത് അതന്നെ ഇമ്മന്നിട്ട് എല്ല ഈ അപ്പം എത്യാലും അങ്ങട്ട് സക്സസ് ആയിണ് ഉണ്ണിയപ് പ്പെ എന്നിട്ട് ഇമ്മ അതന്നെ എല്ലു എല്ലാരും പറയും ഞാൻ എന്തെങ്കിലും ത്തരെ ക്കാട്ടലാ ശരിക്കും ഇവിടെ ഇള്ള എന്തെങ്കിലൊക്കെ പകുതി സാനൊക്കെ ഇണ്ടാവും അപ്പോ ബാക്കി ഫില്ലായാൻ മേണ്ടി ഇന്റെ ഐഡിയൽ ഞാൻ വേറെ എന്തെങ്കിലൊക്കെട്ടാ ഇണ്ടാക്കുവേ. അപ്പം എന്നിട്ടങ്ങട്ട് ടേസ്റ്റ് വേറായ ഞാൻ പറഞ്ഞില്ലേ ഒരിസം ബട്ടർ ചിക്കനൊക്കെ ഇണ്ടാക്കിട്ടോ. അപ്പൊ ഈ മോറത്തിന്റെ ന്നിട്ട് ആഹ് ഉം. അത് ഇൻക്ക് അറിയ പോലുല്ല ഞാൻ എന്താക്കി കടായി ഇണ്ടാക് ക്കെയ്ന് സംഭവത്തില് അയ്ല് ലേശം ഉപ്പേറി അപ്പൊ എന്താക്കി കൊറച്ച് തേങ്ങാപ്പാല് അങ്ങട്ട് പാർന്ന് അതങ്ങട്ട് വറ്റ് റ്റിച്ചെടുത്ത് ഉം എന്നിട്ടയിക്ക് ബട്ടറങ്ങട്ട് മേളിലങ്ങട്ട് ഇട്ട്. അപോ ഇൻ്റെ മകൻ പറയന്നിട്ട് വന്നിട്ട് ഇമേ ഇതെന്തൊരു രസോ ബട്ടർ ചിക്കന്. ഓന് നോമ്പൊന്നും നോറ്റിലേനി ബട്ടർ ചിക്കന് ബട്ടർ ചിക്കന് ബട്ടർ ചിക്ക് ക്കനൊന്നും അല്ല അങ്ങനെ ഒരു ചിക്കന്. എന്നിട്ട് ഉമ്മനൊക്കെ വിളിച്ച് പറയ്ണ്ട്, ഉമ്മച്ചി ബട്ടർ ചിക്കൻ ഇണ്ടാക്കി എന്തൊരു ടേസ്റ്റോ പറയ്ണ്ട്. അപ്പോളാണ് ഞാൻ ഇതൊന്ന് തിന്നോക്. ഞാ ച്ച് ആകെ കൊളായി റബ്ബേ ഇഞ്ഞ് എന്താട്ടും. പേടിച്ചിക്കേ നി. ഉം അപ്പൊ കൊയപ്പില്ല. ഞാൻ ചച്ചാ അങ്ങനെ ഇന്നിട്ടെൻ്റെ ഉമ്മ പറയും, അൻ്റെ മ്മച്ചിനോട് ഒരു യൂട്യൂബില് ചാനലൊടങ്ങാൻ പറയ പറയാറ്.
അയ് ശരിയാട്ടോ. അങ്ങനെയൊക്കെ തൊടങ്ങിയ റെസിപ്പീസ് മാത്രം ഇട്ടാ മതിയല്ലോ?
അയ്ന് ചേലെപ്പം ഇണ്ടാക്ക്ണ്ത് പിന്നെ ഇണ്ടാക്കുമ്പോ മറന്ന് പോവെയ്. എന്തൊക്കെ കാട്ടീനി ന്നോർമണ്ടാ
എനിക്കുണ്ടാ അസുഖം. ഞാൻ ചെലെപ്പം മറക്കും. ഞാൻ എങ്ങനെ ഉണ്ടാക്കിയ തന്നെ.
ആഹ് അങ്ങനത്തെ സൂക്കട് നല്ലോണണ്ട്.
ആ അപ്പൊ എല്ലാർക്കും ഉണ്ട്ല്ലേ. ന്റെ മാത്രം കൊഴപ്പല്ല.
ആന്ന് പ്പൊ അതേപോലെന്നെ ഞാൻ വേറെ എന്തോ ചെമ്മീനോണ്ട് ഒരു സംഭവം ഉണ്ടാക്കിനി. ആല്ലാം മം പൊരിച്ചിടിത്തിട്ട്, ഏ ഉള്ളിയൊക്കെ ആദ്യം നമ്മള് ബിരിയാണിക്കൊക്കെ ഇടാൻ വേണ്ടി ഉള്ളി വറുത്ത് കോരി വെകോല്ലോ?
ആ.
ആ അങ്ങനെ വറുത്ത് കോരി വെച്ചിട്ട് ഈയിം, ചെമ്മീൻ പൊരിച്ചിട്ട് അതിന്റെ മോളില് ഇത് പൊടിച്ചിട്ട്. അങ്ങനെ ഇട്ട്. ആ ഗ്രേവി ഉണ്ടാക്കിന്ന് ക്കുള്ള ഗ്രേവിയൊണ്ടാക്കി സെറ്റ് ആക്കിയിട്ട് ഇത് പൊടിച്ചിട്ട്. ഇന്റ മ്മേ എന്തൊരു രസേനി.
ചെലോല് ബിരിയാണിക്ക് അങ്ങനെ ഇടേണ്ട്ല്ലേ. ആ മസാലേക്ക് പൊരിച്ച ഉള്ളി ഇടേലോ?
ആഹ് ആ. മം അത് ബിരിയാ ഇവിടെ ഇമ്മ ചോറിൻ്റെ മോളിലാണ് ഇട.
ആ ഞാങ്ങ ഞാനും ഇവിടെ ചോറിന്റെ മോളിലെന്നെ ഇട്. ക്ഷെ ഞാൻ യൂട്യൂബിലൊക്കെ കാണുമ്പൊ,
ആ ഇപ്പൊ അങ്ങനെ ഒന്ന് ട്രെൻഡിങ് ആയിട്ടുണ്ട്. ആ. എല്ലാരും പൊരിച്ച് വറുത്ത് കോരിയിടും. നല്ല ടേസ്റ്റ്വാ. ഞമ്മള് വിചാരിച്ചുല്ലേ അതിനിപ്പോ പ്രത്യേകിച്ച് ടേസ് റ്റ്ണ്ടാവോന്ന്. പക്ഷെ നല്ല ആ നല്ല ടേസ്റ്റാ. ഞാനന്നിട്ട് ഇപ്പൊ രണ്ട് മൂന്ന് വട്ടം അങ്ങനെ ഉണ്ടാക്കി നോക്കിട്ടോ, ഭയങ്ക ഞാൻ വിചാരിക്ക ഉള്ളി ഫസ്റ്റ് ഇഞ്ഞ് വാട്ടി യിട്ടിള്ള പരിപാടില്ല. ഇനീ തന്നെ വര്. വറുത്ത് കോരി പൊടിച്ചിടാച്ച്.
അല്ല അപ്പൊ ഇങ്ങള് ഗ്രേവി എങ്ങനെ ഇണ്ടാക്ക.
എ യ്ക്ക് ചെ ചെമ്മീൻകോ?
ചെമ്മീൻക്ക്യ ആ അല്ല ചെമ്മീന്ക്ക്.
ഈ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി തക്കാളിയും കൂടി അരക്കും.
ഉം.
മിക്സിയിലിട്ടിട്ട് ന്നിട്ട്, ആ ഞാ ആദ്യം ചെമ്മീന് പൊരിച്ചക്കാ ചെമ്മീന്. വെളിച്ചെണ്ണേല് ഇതേപോലെ, എമ് ആദ്യം വെളുത്തുള്ളി ഇഞ്ചും പേസ്റ്റാക്കി, കരിയേപ്പൂ മല്ലിചെപ്പും ഒക്കെ പാടെ പേസ്റ്റ് ആ ക്കി ത്തിരി പെരിജീരകം കൂടി.
ഉം.
ട്ടാ തി ചെമ്മീനിൽ കൊഴച്ചിച്ച് കോൺഫ്ലോർ കോൺഫ്ലോർ പൊടിയില്ലേ? അവും കൂടി ഇട്ടിട്ട് ഇപ്പോ നന്നാക്കി ഉം. ചെമ്മീൻ ഞെരിച്ച് വറുത്ത് കോരി ഇതില്ണ്ടാക്കിട്ട്. എന്നിട്ട് ആ ഒരു എണ്ണേ വെളിച്ചെണ്ണേക്ക് നെ ആ ഒരു എണ്ണേ ക്കന്നെ ഇത്തിരി വെല്ലുളീം, ആ മ് തക്കാളി ഇട്ടിട്ട് നന്നാക്കി വാട്ടിയിട്ട്. നല്ലോണ്ണം വാട്ടിയിട്ട്, പിന്നെ ഇതേപോലെ വെളുത്തുള്ളി ഇഞ്ചിയും തക്കാളിയും കൂടി പേസ്റ്റ് ഇണ്ടാക്കി. അത് കൂടി ഇട്ടിട്ട് അത് ഒര് ഗ്രേവി രൂപ ത്തിലാക്കിട്ട് ഐക്ക് ഇങ്ങനെ കൊറേച്ച ഉം പെരിഞ്ചീരകോം ഇതൊക്കെ ഇട്ട് കൊടുത്തേ
പൊടികളൊക്കെ എക്സ്ട്രാ വേറെ ഏതെ ഇണ്ടോ മൊളകും പൊടി
ചാറ്റ് മസാലയില്ലേ ഗരം മസാല ചാറ്റ് മസാലഞ്ഞിട്ട് ഒന്ന് വാങ്ങൻ കിട്ടും
ആഹ്
അപ്പം അതിട്ടാലും നല്ല ടേസ്റ്റായി ഈ എരിവോള്ളേകൊക്കെ ഈ ചാറ്റ് മസാല ഇട്ടല് ഒരു
ഉം ആഹ് ശരി
അതും ഇടും എന്നിട്ട് അങ്ങട്ട് മിക്സാ
ഇവ ടെ ഇണ്ടായി കല്യാണത്തിനോ ഇവുടുത്തെ എൻ്റെ എളച്ഛന്റെ കല്യാണത്തിനോ സൽക്കാരത്തിനോ എന്തിനോറ്റ വ ഈ ച എന്നിട്ട് ഇത് എന്താ ചെയ്യേണ്ടിന്ന് ഞങ്ങക്കൊന്നും അറിയില്ല എന്തൊക്ക ഇടണ്ടിയേന്ന് ഒന്നും അറിയില്ല
അതേപോലെ ആ ബ്രോസ്റ്റ് മസാല എന്നോക്കെ പറഞ്ഞിട്ട് അങ്ങനൊക്കെ കിട്ടും അത് ഒക്കെ നമ്മള് ഇതക്കെ ഇങ്ങനെ ഈ ഗ്രേവികള്
അത് ഡേറ്റ് കയിഞ്ഞ് വളിച്ചെറിഞ്ഞെക്കാണ് എല്ലാത്ത കാടേണ്ടി അറില്ല ആഹ് ആഹ് യാ സാധനം ഇപ്പൊ ആദ്യായിട്ട് കാണാണന്നേ ഏയ്
എന്തൊക്കെയാ ഒന്ന് ഒണ്ടാക്കി രണ്ട് ഒര് തക്കാളി ഉള്ളി വാട്ടിയൊക്ക ഒന്ന് ഇട്ട് നോക്കിയാതി എന്താ അവസ്ഥാന് അപ്പ അയിന്റെ ബാക്കില് ഇണ്ടാവല്ലോ ആ പ്യാക്ക റ്റിന്റെ ബാക്കിലിണ്ടാവും
ആഹ് അല്ല അതൊക്കെ നോക്കി നീ ക്ഷേ യൂട്യൂബില് വരെ അടിച്ചോക്കിനി അപ്പൊ ഷ് ഒരു ഇത് ഇത് കിട്ടില്ല ഒര്
ആഹ് ആ ഏക്കൊക്കെ ഒണ്ടാക്കറിയോ പിന്നെ മറ്റേ ഞമ്മള് ഈ നുറുക്കൊക്കെ ഇണ്ടാക്കൂല്ലേ
ആഹ്
ഈ നൂൽപുട്ടിന്റെ അച്ചിലും നുക്കൊക്കെ ഇണ്ടാക്കൂല്ലേ പല നുറുക്കും
നൈക്കൊ
ന്റെടാക്കൽണ്ടോ? എന്നായികോട്ടെ എന്നായികോട്ടെ നയിക്കോട്ടെ ന്നാശരി